ആഹ കേക്കുന്നുണ്ടോ
ആഹ കേക്കുന്നുണ്ട് ഇപ്പ എന്താ അറിയില്ല കിട്ടുന്നുണ്ട് ഹ്ഹ്
ഹ് ഹ് ഓരോ സമയം കോള് ചെയ്തിട്ട് കിട്ടുന്നു ഇല്ല
ആ അതെ വേറെ കൂടുലാന്നൊക്കെ പറയുന്നതേ അപ്പൊ പിന്നെ പിന്നെന്ത ഓ ഫുഡയിച്ച ഹ്
ആഹ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യല്
ഉം സ്പെഷ്യലായിട്ട് ചേമ് ഇളവനും പരിപ്പും കൂടെ ഇട്ട് കണ്ട് കറിയിരുന്നു പിന്നെ ചിക്കൻ ഒന്ന് വെറ്റിച്ചതോ
ആഹ
ഞാനിവിടെ സാമ്പാർ ഇണ്ടാക്കിട്ടുണ്ടായിരുന്നു പിന്നെ മീന് കറിയും ആക്കി
ആഹ ശരി ഫുഡ്ഡഴിക്കലൊക്കെ കഴിഞ്ഞിലെ
ആഹ് ഭക്ഷ്ണൊക്കെ കഴിച്ചു
ആഹ് ആഹ് എന്ത കരിച്ച ആഹ് അപ്പണി ഏകദേശൊക്കെ കഴിഞ്ഞീന് ഫുഡ്ഡയ്ക്കലൊക്കെ കഴ്ഞ്ഞീന് ഡ്രസ്സ്‌ ക്ക്ങ്ങനെ ചിക്കാന്ണ്ട് പണിയെന്നെ തോരല്ടാണ്ട് നല്ല മഴല്ലെ പൊറത്ത് ആഹ് അങ്ങൻത്തെ ചെറീ പണികള്ണ്ട്
ആഹ്
ഉമ്
ടേ പിന്ന മഴക്കാലായതോണ്ട് മഴ ഡ്രസ്സ്‌ട്ത്ത് പൊറത്തിട എടുത്ത് വെക്ക ഇതന്നെ പണി
പണിയാണ്ലേഹ്
ആഹ്
പൊറത്തിടാൻ വെയ്യ ഇങ്ങനെ പെയ്യ്ണോണ്ടെ അപൊ പിന്നെ
കൊറ്ച്ച വെയില്ണ്ടേര്ന്ന് രാവിലെ അപ്പൊ ഞാ വിജാരിച്ചു എട്ത്ത് പൊറത്തിട്ടാലോന്ന് വിജാ ച്ചങ്ങനെ എടുത്ത് പൊറത്തിട്ട് ഇട്ടൊരഞ്ച് മിൻറ്റ് കഴിയുമ്പൊത്തേനും
ആഹ് നോക്കി നിക്കണം ലേഹ്
ആഹ് അതെന്നെ അപ്പതന്നെ മഴയും വന്ന് പിന്ന ഒണങ്ങിയത് കൂടി നനഞ്ഞൂന്ന് തോന്നുന്നു
അതാണ്ടാവ പൊറത്ത്ക്ക്ട്ടാല് ജാരി ച്ച പൊർത്തേക്ക് ഇടാം പോയിട്ടില്ല ആഹ് അതെ എവടെ അയല് കെട്ടണ്ടേന്നറീല്ല അപ്പഴത്തിന് ഫുള്ളായിന്
ആഹ് ഇവടെ വർക്കേരീല് ഫുൾ കെട്ടിട്ടാ ഉള്ളെ
ഇതെന്നേഹ് അത് തന്നെ ഞമ്മളൊന്നും നോക്കീട്ട് കാര്യല്ല ഉണങ്ങി കിട്ടണ്ടെ എല്ലോട് ക്കെ കെട്ടന്നെ
ഞാൻ പറിം ഈ സമയത്തൊക്കെ വാഷിംഗ് മിഷീൻ വേണ്ടേനു
ആഹ് അതില്ലേ
ഇല്ല വാഷിംഗ് മിഷീൻ വാങ്ങിട്ടില്ല നമ്മളത് നമ്മള് രണ്ട് പേരേ ഉള്ളു അപ്പം പിന്ന അങ്ങനെ പിന്നാ കുട്ടീള് ഇപ്പൊ കുട്ട്യളായിന് ശേഷം അങ്ങനെ കുട്ടീളെ തുണി അങ്ങനെ പെട്ടെന്ന് ഒണങ്കി കിട്ടുന്ന്ണ്ടല്ലൊ
ആഹ്
അപ്പൊ വല്യ പ്രശ്നൊ ഇല്ലെര്ന്നു
ആഹ് അതെ. വാഷിംഗ് മിഷീൻ ഇട്ടിട്ടന്നെ ഒണങ്ങ്ന്നില്ലെ
ആഹ് ന്നാ അപ്പർത്ത വീട്ട്ന്നാ ചേ ച്ചി പറഞ്ഞു വാഷിംഗ് മിഷീനിലി ഇട്ട ഒണക്ക്യ സാധനം തന്നെ ഇപ്പൊ ഒണങ്ങി കിട്ട്ന്നില്ല
ആഹ് അതേ പിന്നപ്പ അങ്ങനണ്ട് തോരട്ടത് ഒണങ്ങി കിട്ടൂലലൊ
ആഹ് തേ
ഉം അതാല്ലത് ഇന്നെന്താ ഉം മക്കളൊക്കെവടേ
മക്കളൊക്കെ സ്കൂളി അവര് യൂ കെ ജീല് പഠിക്കുന്നു
ആഹ്
മഴയൊക്കെ ആയത്കൊണ്ട് ജലദോഷം പനിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ ഈ രണ്ട് ഒര്ദിവസം പോയീട്ട്ണ്ട് അപ ത്തേന് എനിക്ക് ജലദോഷം വന്നു എനി ഇപ്പൊ എന്റെ കൂടെ രണ്ടിസം ശനി ഞാഴറും നിക്കുമ്പത്തീന് തിളാഴ് ച മുതല് അവർക്ക്
ആഹ് ശരിയാണ്. ഇപ്പ പെട്ടെന്ന് പകര്ൺണ്ടല്ലലേ
ആഹ് ഇപ്പ എല്ലട്ത്തു ഉണ്ടല്ലൊ
ആഹ് എല്ലോട്ത്തൂണ്ടെ അ
സ്ഥ ചെയ്ഞ്ചാവ്ന്ന കൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു ചെറിയ മക്കക്കൊക്കെ ഭയ ങ്കരം ബുദ്ധിമുട്ടെന്നെ വന്നാല്
ആഹ് അതെ ഭയങ്കര ബുദ്ധിമുട്ട ഞമ്മക്കന്നെ കയ്യി പിന്നെ മക്കളത് പറയണ്ടല്ലോ
ആഹ് അതന്നെ നമ്മുക്കന്നെ കഴിയുന്നില്ല ഇവിടെ
ഇല്ലല്ലേ ഭയങ്കര മഴയാണെങ്കിൽ നല്ല മഴ അല്ലെങ്കിൽ നല്ല വെയില് അങ്ങനെ
ആഹ് അതെന്നെ എവിടെലും യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്ര പോകാറുണ്ട് ഇപ്പ സ്കൂളൊക്കെ ആയോണ്ട് ഇപ്പോക്കെ സ്ഥലം പോവലൊക്കെ കൊറവാണ് അടുത്ത് എവിടെങ്കിലൊക്കെ ഇങ്ങനെ പോവും ദൂരയാത്ര ഒന്നും അങ്ങനെ പോകാറില്ല ഫാമിലിന്റെ കൂടൊക്കെ അങ്ങനെ പോ വും അല്ലാതെ അങ്ങനെ പോവാറില്ല
ആഹ് ഞങ്ങള് യു ദൂരെ യാത്ര ഒന്നും ഇപ്പം പോവാറില്ല കുട്ടികൾ അയതിന് ശേഷം അങ്ങനെ പോവാറൊന്നുല്ല അടുത്തുള്ള ബീച്ച് പാർക്ക് ഒക്കെ എല്ലാ ഞായറാഴ്ചയും ഇടക്കിടക്ക് പോവും
പോവുല്ലേ അങ്ങനെ നമ്മളും പോവൂം മക്കൊക്കൊക്കെ ഇങ്ങനെ പാർക്ക് പോണംന്ന് പറുമ്പോ ഇവിടെ അടുത്തുള്ള ഇടത്തൊക്കെ ഇങ്ങനെ പോയിട്ട് അങ്ങനൊക്കെ പോരും
പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പ ഇടക്കിടയ്ക്ക് മഴ നനയാൻ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ഇറങ്ങും വൈ കൊണ്ട് ഇങ്ങനൊന്ന് വന്ന് നനഞ്ഞ് വന്ന് രണ്ടോസം പനിയും കൊണ്ടിരി ക്കും അപ്പൊ സമാധാനവും
അയ് ശരി മക്കളിം കൊണ്ട് നമ്മള് ഈ മഴത്ത് പോവലാ
ആഹ് അവരിങ്ങനെ ഏട്ടൻ പറയും മഴയൊക്കെ നനഞ്ഞിട്ട് വരാം വാ മക്ക കൊറച്ച് നനയൊക്കെ ചെയ്യാ എപ്പളും ഉള്ളിൽ തന്നെ ഇരിക്കാൻ പാടില്ലന്ന് പറഞ്ഞ് അ ങ്ങനൊരു പോക്ക് പോവും കഴിഞ്ഞ ദിവസം മിഞ്ഞാന്ന് അങ്ങനെയായിരുന്നു വാ നമുക്ക് മഴയൊക്കെ നഞ്ഞിട്ട് വരാന്നും പറഞ്ഞ് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ രാത്രി ഒരുപ പയ്നൊന്നു മണി ആവുമ്പാതെനും
ആഹ്
പോയി ഒരു ചായയും കുടിച്ച് തിരിച്ച് വരുമ്പോ നല്ല മഴയാണു മഴ നനഞ്ഞ് ഇങ്ങനെ വന്ന് പിള്ളേർക്ക് രണ്ടൂസം പനിച്ചു അവരിന്ന് സ്കൂളിൽ പോയി എനിക്ക് ജലദോഷം ഉണ്ടത്ര
അയ് ശരി ജലദോഷം വന്നാ തന്നെ ബുദ്ധിമുട്ടാണല്ലോ
ആഹ് അതന്നെ ഞാൻ പറഞ്ഞ് പനിയാണെങ്കിൽ പിന്നേം പ്രശ്നമില്ല പനിയ കടക്കുകയും ചെയ്യാം ഇപ്പോ ജലദോഷം കൊണ്ട് തുമ്മയും ചെയ്യും ഭക്ഷ ഉണ്ടാക്കാനും പറ്റില്ല അങ്ങത്തൊക്കെ ഒരു അവസ്ഥല്ലേ
ആഹ് ല്ലെ ഏട്ടന് എന്താ പണി
ഏട്ടൻ നാട്ടിൽ തന്നെയാണ് ഫാർമ
ഉം ഫാർമസീല ശരി ഉം ഉം
ഞാൻ അവിടെ തെറാപ്പിസ്റ്റ് ആയിരുന്നു പിന്നെ ഞാൻ ജോലി മതിയാക്കി മക്കളൊക്കെ ഉള്ളണ്ട് അവരെ സ്കൂള് വിടൽ എല്ലാം ആകുമ്പോൾ നമ്മളെ സമയത്തിനൊടുത്ത് ശരിയാവുന്നില്ല
ആഹ് ആഹ്
നമുക്ക് രാവിലെ ഇപ്പം ആഹ് എട്ട് മണിക്ക് കയറി കഴിഞ്ഞാല് വൈകിട്ട് അഞ്ച്മണി അഞ്ചരൊക്കെ ആവും ഏറങ്ങണങ്കില്
ആഹ് അപ്പ മക്കള് വരുമ്പോക്കിനും ആവൂലല്ലല്ലേ
ആഹ് ഇപ്പൊ അമ്മേന്റെ കൂടെയാണ് നിൽക്കുന്ന എന്നാലും അമ്മ പറയും ര ണ്ടാളെയും കൊണ്ട് പാറ്റൂല ഇരട്ട കുട്ടികളാണ് അപ്പം രണ്ടാളും ഒരേ വാശി പിടിക്കയാ
ആഹ് ആഹ്
ചെലപ്പോ സ്കൂൾ വണ്ടീന്ന് ഇറങ്ങൂല അമ്മ തന്നെ കൂട്ടാൻ വരണന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും
തന്നെ
അമ്മാ പറയും നീ തന്നെ പോയിക്കോന്ന്
അയ് ശരി ബുദ്ധിമുട്ടാക്കൂലേ.
ആഹ്, അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ ചെന്നൈയില് മതിയാക്കാം, ഇനി അവര് വലുതായിട്ട് പോവാന്നൊ
ആഹ് ആയ് ശരി.
അപ്പൊ പെൺകുട്ടീളെ ങ്ങനെ വീട്ടിലാക്കിട്ടും പോവാനുള്ള ധൈര്യവുല്ലാ.
ആ ആ രണ്ട് പെൺകുട്ടീളാ? ആ ആ ശരി. അങ്ങനെണ്ല്ലെ.
ഒന്നാമത് ഇന്നത്തെ കാലം അങ്ങനെയല്ലേ, എവിടെങ്ങനെ ആക്കീട്ടൊന്നും പോവാനും പറ്റുന്നില്ലാലോ.
പറ്റൂല്ലലേ പേടിയാണ്.
ആഹ് അതന്നെ അതുകൊണ്ട് ഞാ ചെ എന്തേലും ഓൺലൈനായിട്ട് നോക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ രിക്കുന്നു.
ആഹ് ശരി. ഇൻക്ക് രണ്ടാള് ഉം ഇവരാ ഓഹ്, വൽത് മോന് രണ്ടാമത്തെ മോള് പ്പൊ എൽ. കെ ജിയിലാണ് ഈ വർഷം ചേർത്തിയതാണ്. മോന് മൂന്നാം ക്ലാസ്സിലാ.
ആഹ്, ഇവര് യു. കെ. ജി ല്.
എ കെ ജിലെത്തില്ലേ ഹ് അത് ശരി. സ്കൂളിന്റെ കീഴിലാണോ അല്ലെങ്കില് പ്രൈവറ്റായിട്ട് പോവാ?
അല്ല ഗവൺമെന്റ് സ്കൂളിന്റെതില് തന്നെ പക്ഷെ എൽ. കെ. ജി യൂ കെ ജി ഫീസ് അടക്കാനുണ്ട്.
ഫീസടക്കാനുണ്ട്ല്ലേ ആ ആ അയ്
ആഹ് എൽ. കെ. ജി യു. കെ. ജി മാനേജ്മെന്റിന്റെയാണ്. പിന്നേ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഗവൺമെന്റ്സ് എന്നെപ്പോലെ ഒരു രണ്ടു വർഷത്തിനുള്ളില് ആഹ് ഫുഡൊക്കെ അവിടെ ന്താ പതിനൊന്ന് മണിക്ക് സ്നാക്സ് കൊണ്ടോണം.
ആ ആ ശരി ആഹ്. നമ്മളവടെ അങ്ങനെല്ല, സ്കൂളന്നെ ഒന്നു മുതല് പ്ലസ്ടു വരെണ്ട്, പക്ഷേ അയിൻ്റെ കീയില് എൽ. കെ. ജി യൂ. കെ. ജി ല്ലാ.
ആഹ്.
ഉ നമുക്ക് മദ്രസ്സിന്റെ കീഴിലുണ്ടോ ഓഹ് ഫീസ് അടക്കണം.
ആഹ് ആ.
ഫീസല്ലോം ണ്ടാവും പിന്നെ വണ്ടി ചാർജ് ആയിട്ടും ട്യൂഷൻ ഫീസാ യിട്ടൊക്കെ
ആഹ് ആ ഇവിടെ വണ്ടിക്ക് ആയിരം രൂപ ഒരാക്ക്.
ആഹ് ആയിരം രൂപണ്ട്ല്ലേ അപ്പൊ അത്ര ദൂരണ്ടോ?
ഇല്ല ഒരു കിലോമീറ്ററേള്ളൂ, ഇപ്പൊ ഹൈവേന്റെ ഒക്കെ പണി നടക്കുന്നുണ്ടേയ് വൺവേ അല്ലേ. അപ്പറത്തെ സൈഡ് കൂടെ പോയാല് തിരിച്ച് വരുമ്പോ അപ്പർത്തെ സൈഡ് കൂടെല്ലേ വരാൻ പറ്റുന്നള്ളോ. ആ ഒരു പ്രശ്ന ഉള്ളോണ്ട് പ്പൊ പൈസ കൂട്ടീയിട്ടുണ്ട്.
ഞമ്മ ആ ഞമ്മക്ക്ന്ന് അറുനൂറ് രൂപ വരുള്ളൂ വണ്ടി ഫീസായിട്ട്.
ആഹ്, എണ്ണൂറേര്ന്നു എന്നിട്ട് അപ്പൊ അവരെപ്പ ഹൈവേന്റെ പണി നടക്കുന്നോണ്ട് അവര് പറഞ്ഞു, ഇങ്ങനെയാണ് പ്രശ്നം പെട്രോളിന്റെ ഒക്കെ വെലകൂ ല്ലേ അപ്പം ആഹ് പൈസ കൂട്ടിയിട്ടുണ്ട് പർഞ്ഞു. പിന്നെ രണ്ടാക്കാവുമ്പോ ഒരു പൈസന്നെ.
ആഹ് രണ്ടാക്കും കൂടാകുമ്പോ രണ്ടായിരുർപ്യ വര്ല്ലേ ഫീസന്നെ. പിന്നെ ട്യൂഷൻ ഫീസായിട്ട് വരൂഓ?
ഇല്ല, അഡ്മിഷൻ ഫീസായിട്ട് കൊടുക്കണ്ട ഒരു വർഷത്തേക്ക് ആഹ് ഏഴേ അഞ്ഞൂറ്.
ഒരാക്ക്.
ആഹ് ഒരാക്ക്.
ആഹ് ആ.
അതിപ്പോ ഓരോ രോ മാസം ഇടവിട്ടിട്ടാ കൊടുക്കണ്ടേ.
തന്നെ ആഹ് ആഹ് അഹ്ശരി നമുക്ക് എല്ലാ മാസവും ആയിരത്തി ഇരുന്നൂറാ ട്യൂഷൻ ഫീസർഞ്ഞിട്ട് വേറൊന്നുണ്ട് അഡ്മിഷൻ ഫീസ് നമ്മൾ ചേർത്തുമ്പോ രണ്ടായിരം കൊടുക്കണം
ആഹ് ഇവിടെ അഡ്മിഷൻ ഫീസ് ഇല്ല മാസാമാസം ഉള്ള പൈസ മാത്രം
മാത്രൊള്ളൂലേ ബുക്കിനൊക്കെ എങ്ങനെ
എങ്ങനെ
ഓലെ ബുക്കതിനൊക്കെങ്ങനെ ക്യാഷൊ
ബുക്കിന് നമ്മളിപ്പോ പൈസ കൊടുക്കണം
ആഹ് ആഹ്
ബുക്ക് യൂണിഫോമൊക്കെ പൈസ കൊടുക്കണം
കൊടുക്കണല്ലേ ആഹ് അതൊക്കെ ഇവിടെ അങ്ങനെത്തന്നെ
ആഹ്
ഇവര്ക്ക് യൂണിഫോമ് രണ്ടു ദിവസം തിങ്കളും വ്യാഴം ഒര് രണ്ട് കളറിലാ യൂണിഫോമ് റെഡ് കളറ് പിന്നെ ചൊവ്വിം വെള്ളിം ബ്ലൂ കളർള്ള്ള യൂണിഫോമ്
ഇവര്ക്കങ്ങനെ കഴിഞ്ഞ ആഹ് ഇവര്ക്ക് അങ്ങനെയായിരുന്നു ആ തിങ്കളും ആഴ്ചക്ക് മൂന്ന് ദിവസം ചെക്ക് യൂണിഫോമ് പിന്നെ വരുന്നെ ആഹ് ചൊവ്വിം വ്യാഴും പ്ലെയിൻ യൂണിഫോമ് അതിക്കൊല്ലം പിന്നെ പ്ലെയിൻ യൂണിഫോമ് മാറ്റി റ്റി ആഹ് എല്ലാ ബുധനാഴ്ച്ചിം മറ്റേ ഡ്രസ്സ് കോഡില്ലേ എന്താ ഒരു ടീഷർട്ടും അതിന്റെ പാന്റും ആൺകുട്ട്യൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ടീഷർട്ടും പാന്റും ബാക്കി എല്ലാ ദിവസും ചെക്ക് യനിഫോമും
ആഹ്ശരി അങ്ങനേല്ലേ
ആഹ്
നമ്മൾ നോക്കണം കറക്റ്റ് പോകുമ്പളേ ദിവസം മാറിയ ഡ്രസ്സ് മാറില്ലേ
ആഹ് അതേന്നെ ആദ്യൊക്കെ എനിക്കാ ആ പ്രശ്നണ്ടായിരുന്നു ഇപ്പ ഇല്ല ഇപ്പൊ ഈ ചെക്ക് യൂണിഫോമ് ഫോമ് മാത്രായതോണ്ട് ബുധനായ് ച്ച മാത്രം കളർ മറ്റേ ലോവറും ടീഷർട്ടും ആയത് കൊണ്ട് പ്രശ്നമില്ല
ആഹ് അതെ അല്ലെങ്കില് നമുക്ക് പെട്ടെന്ന് ഇവരെ മാറ്റി പറഞ്ഞയക്കണ്ടതിലേ മാറിപ്പോവും ഉം. ഓര്ക്കിപ്പൊ എന്തേ യൂണഫോമ് കിട്ടി റെഡി ആയിട്ടൊള്ളു ഇതരെ കിട്ടിട്ട്
ആഹ് ഞാൻ വിളിക്കാട്ടോ എന്നാലേ
ആഹ് ആയിക്കോട്ടെന്നാല് ഉം ഉം ന്നാ ഓക്കെ